ആഹ് പിന്നെ എന്തോ ഉണ്ട് വേറെ കാര്യം നിങ്ങളെന്നാ അമ്പലത്തിൽ പോന്നേ
മുപ്പത്താംതിയെ
ഉം വണ്ടി വിടുന്നല്ലിയോ വണ്ടി വിടുന്നോ
അപ്പ ഞാന
ആഹ് ഇവിടെ അപ്പുറത്തെ
ആഹ് നിങ്ങ നിങ്ങള് വണ്ടി എത്ര ദിവസതെ യാത്ര
രണ്ടു ദിവസതെ യാത്ര
രണ്ട് ദോസതെ യാത്ര ഉം പിന്നെ ആ എത്ര പേരൊണ്ട്
അത്രേ അതൊന്നും നമുക്കറിയത്തില്ല നമ്മള് വണ്ടിയെ കെറി കഴിമ്പളേ അറിയാനൊക്കെത്തുള്ളൂ ഞാനും എന്റെരു കൂട്ടുകാരിയും കൂടെ ഉണ്ട് പിന്നെ വേറെ ആരൊ ക്കെ ഒണ്ടന്ന്ഒന്നും അറിയതില്ല എല്ലാം കൂടെ പത്ത്നാപ്പത് പേരോളം കാണുമന്ന് തോന്നുന്നു ഇത് വ കൊട്ടിയരി ശിവക്ഷേത്രത്തില് നല്ല വി ശേഷമായ ഒരു കാര്യവാണ്
ഉം
ഉ മൂന്ന് മാസത്തെേക്കവിടെന്തോ വി ശേഷങ്ങളൊക്കെ
അമ്മേഅച്ഛനും ഒന്നും വരുന്നില്ലിയോ
അവരരൂല്ല ഞാൻ മാത്രം
ആ എന്നോടൊരു എന്റെ ഒരു കസിൻ ആ എന്നോടും പറഞ്ഞു ഒരു കസിൻ വണ്ടി വി ന്നൊണ്ട് ഇവിടുന്നും വണ്ടി വിടുന്നുണ്ട് ഒൻപതാതിയെ എന്നോട് ചോയിച്ചു വരുന്നോ ന്നു
ഉം
ഉം നോക്കട്ടെന്ന് ഞാൻ പറഞ്ഞു ഇതുവരെയ പറഞ്ഞില്ല വരുന്നോ ഇല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല
ഉം ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ നമ്മടെ ചെലവിനുള്ള പൈസയൊക്കെ നമ്മുടെ കയ്ൽരിക്കണം അങ്ങനെയൊക്കെ ഇണ്ട് പത്തായിരത്തിഞ്ഞൂർ പിള്ളോരം കൊണ്ട് പോകുമ്പോ പിന്നെ നമുക്ക് പൈസായും വേണം
ഉം മഴുണ്ടോ നിങ്ങൾക്ക്
ഇന്ന് ഉണ്ടായിരുന്നല്ലോ
ഉം ഇ വ് ഉം ഇവ് ആ മഴയൊന്നും ഇല്ല ഇന്ന് നല്ല വെയിലായിരുന്നു
ആഹ് അവിടെന്ന രാവൊ അവിടെം വെയില് ഇട്ടാര്ന്നു. ഒരെടക്ക് വച്ചൊരു നല്ലതോല തകർത്തു.
വെയിലായോണ്ട് തുണിയെല്ലാം നല്ലതുപോലെ കെടന്നുണങ്ങുന്ന്.
ആഹ് അങ്ങനെ. ആഹ് ഇങ്ങനൊക്കെ ഉണങ്ങിയും പറഞ്ഞി നിക്കാങ്കി നമ്മുക്ക് നല്ലതാ അല്ലെങ്കി മഴ പ്പം ആ മഴയാ ആയാ പിന്നെ അയാ വെയില്. ഇങ്ങനെങ്ങ് നിന്നെങ്കിൽ ഒരു നല്ലതായി ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്കും പോകാം തുണി ഉണങ്ങും പിന്നെ രാത്രിയിലൊക്കെ മഴ പെയ്ത് അങ്ങനെ ഇപ്പോ പ്രകൃതി ചെയ്യുവോ അങ്ങ് പെയ്യും അങ്ങ് പെയ്യും കാലവർഷം കട കടവിടത്തില്ലെന്നാ പറയുന്നേ. ഇല്ല നാളെ എനിക്കുണ്ട്
ഉണ്ടല്ലേ പിന്നെ സുഖായിട്ടിരിക്കുന്നോ? അമ്മേ അ
സുഖായിട്ട് ഇരിക്കു എല്ലാരും ആഹ് മോൻ വിളിക്കാറുണ്ട് മോന് ഇന്ന് വിളിച്ചു ഇന്ന് മെസേജ് വിട്ട് മെസേജ് വിടത്തെ യൊള്ളു അങ്ങനെ വിളിക്കത്തൊള്ളൂ ഇയാള് മെസ്സേജ് വിട്ടിട്ട്
ഉം ഇപ്പ എങ്ങനും നാട്ടിൽ വരുന്നോ
ര് വർഷവേ ആയുള്ളൂ പോയിട്ട്
ആഹ് പിന്നെ കൂട്ടുകാരിയൊക്കെ എന്ത് പറയുന്നു
എന്താ പ്രത്യേകിച്ചേന്നും പറയാനില്ല എല്ലാരും ഇതുയിട്ടൊക്കെ ഇരിക്കുന്നു
ആഹ് മോളെ വീ ട്ടുക്കെ പോയായിരുന്നേ
ഇല്ല ഇല്ല പോയില്ല പോണം.
മ്
അവരുടെ അമ്മായിയമ്മ മരിച്ചു പോയായിരുന്നു. അവർക്ക് ഇൻഫെക്ഷൻ ആയിട്ട് കിടക്കുവായിരുന്നു പിന്നെ അവർക്ക് സുഖല്ല കടക്കുമായിരുന്നു പത്ത് നാല്പ്ത് ദിവസത്തോളം അവര് കോട്ടയം മെഡിക്കൽ കോളേജിലും എൻ എസിലും ഒക്കെ ആയിട്ട് അവരിങ്ങനെങ്ങ്
ആണോ ഇപ്പഴങ്ങാണ്ടാണോ മരിച്ചേ?
ആ ഇഞ്ഞ് ഇപ്പ നളെ നാപ്പത്തിയൊന്ന്
അത്ര ദിവസ ആയല്ലേ ആ വീട്ടില് ആരൊക്കെയുണ്ട്?
അതും മോനും ആ ണ്ടാ ആമക്കളും ഓരുടെ ഭർത്താവും. പിന്നെ
ആ ഒറ്റയ്ക്കെര്ന്നോ മോൻ പോയോ?
ഇല്ല ഇല്ല മോൻ പോയില്ല മോന് ഇവിടെ ഉണ്ട്.
ഉണ്ടല്ലയേ
ഉം മോൻ പോയാ ശരിയാവത്തില്ല അവിടെ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് പോയില്ല മ് മ്
വെള്ളല്ലെങ്കിൽ അല്ലെങ്കി കുഞ്ഞു കൊ ഉള്ളത് കൊണ്ടു നിക്കാൻ ഒക്കത്തില്ലല്ലോ.
ആഹ് നമ്മുടെ വീട്ടിൽ കൊണ്ട് അവര് നിർത്തത്തില്ല അങ്ങനെ ആരുന്നെങ്കിൽ ആ ചെറുക്കന് പോകായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ എനിക്കും ജോലി ക്ക് പോകാ കാര്യങ്ങളൊക്കെ നടന്നേനമായിരുന്ന്. അന്നേരം അവർടെ വീട് ഇതാവുമെന്നും പറഞ്ഞോണ്ട് അവര് വിട്ടില്ല.
കല്ല്യാണം കഴിഞ്ഞ് പോയ വീടല്ലേ ആഹ് എളയ മോൻ കല്യാണം കഴ് ച്ചെ ആണോ.
ഇല്ലില്ലില്ലില്ലാ നിന്റെ ക ക്ക
ആന്നോ ഒറപ്പിച്ച് ഒറപ്പിച്ച് വെ ച്ചേക്കുവാന്നോ?
ആഹ് എല്ലാം റെഡി ആയിട്ടൊക്കെ ഇരിക്കുവാ അത് അടുത്ത മാ അടുത്ത വർഷം ഉണ്ട്.
ആഹ് ആ അപ്പൊ ആ കൊച്ചിന് കൂട്ടാവും. അത്
ആഹ് ആഹ് അന്നേരം പിന്നെന്തെങ്കിലും വല്ലോടു പോകാൻ ആഗ്രഹ ണ്ടെങ്കി പോകാം
ഉം
ഈ നാട്ടി നി ക്കാൻ എന്തെങ്കിലും ഒക്കെ നോക്കണം.
മോൾടെ കുഞ്ഞോ പഠിക്കാൻ പോന്നോ
ഇല്ല പൊടികുഞ്ഞാ.
ആന്നോ എത്ര വയസുണ്ട്
രണ്ടര വയസ് കഴിഞ്ഞ്. രണ്ടര വയസ്സ്
ഉം അങ്കണവാടിയിൽ ഒന്നും ചേർക്കാറായില്ലല്ലോ
ആഹ് ഇല്ല ല്ല ല്ല
ആഹ് പിന്നെ അവര് വീട്ടിലൊക്കെ വന്നോ മോളും മോനും
ഇല്ല വന്നില്ല ഇതുവരേ വന്നില്ല
ആ ആ
പിന്നെ നിങ്ങൾ മരിപ്പെല്ലാം കഴിഞ്ഞായിരുന്നോ വീട്ടിൽ പോയത്
ആഹ് ആണ് ആണ് അതും കഴിഞ്ഞ് പതിനാറും കഴിഞ്ഞ ഞങ്ങൾ പോയത്
ആനോ പിന്നെ പിന്നെ ഇനി ആണ്ട് ആയിരിക്കും എല്ലാവും കൂടെ ഒന്നും കൂടുന്നല്ലേ
ആഹ് ഇനി ആണ്ട് എല്ലാം കൂടെ വരക അന്നെ കല്യാണം അങ്ങനെയൊക്കെ വരും പിന്നെ ആർക്കും സമയം ഇല്ലല്ലോടെ
അടുത്ത തന്നൊന്നോ പെണ്ണിനെ കൊണ്ട ആ പണ്ണിന്റെ വീടതോ ദൂരയാണോ ആഹ ലവ് മാരേജ് വല്ലോ ആന്നോ
അല്ല അല്ല അവര് അറേഞ്ച് ചെയ്തിട്ടുള്ളേ
ആ മോന് പെണ്ണൊക്കെ നോക്കുന്നുണ്ടോ അതോ എത്ര വയസ്സുണ്ട് മോന്
ഇല്ല ഇല്ല ഓ ഇനി ഇരുപത്തിരണ്ട് വയസ്സ അല്ലെ ഇരുപത്തിഞ്ചു വയസ്സാകാതെ നമ്മള് ഇപ്പഴൊന്നും നോക്കുന്നില്ല ഒരു വർഷംന കൂടെ കഴിയട്ടെ
ഉം പഴ നോക്കി കഴിഞ്ഞ ഇരുപത്തഞ്ചച് വയ-
ഉം എവിണെങ്കിലുംക്കെ നോക്കണം. നമ്മക്കൊരിച്ചിരി പെരയുടെ അറ്റകുറ്റപ്പുണികളൊക്കെ ചെയ്ത് ഇച്ചിരി ബാധ്യതയൊക്കെ ഇണ്ട് അതൊക്കെ തീർത്തിട്ട് വേണം നോക്കാൻ.
ആ ആ പെരേക്കെ ഒന്ന് റെഡി ആക്കിട്ട്
ഉം.
പിന്നെ മോൻ വന്ന് കഴിഞ്ഞാ ചെ ലപ്പോ പോവത്തില്ലായിരിക്കും വേറെ സ്ഥൽത്തോട്ടൊക്കെ നോക്കണം.
ആ നോക്കണ എവിടെങ്കില നോക്കണം.
നാട്ടി വന്ന് കഴിഞ്ഞാ പിന്നെ പോവ ത്തില്ലല്ലോ.
ഉം. ഉം. ന്ന ശെ